ആ ആഹ കേൾക്കാവോ ആഹ കേൾക്കാലോ
ആഹ ഇത്ര നേരം അങ്ങോട്ട് വരുന്നില്ലായിരുന്നു
നെറ്റ്‌വർക്ക് ഇഷു വല്ലായിരിക്കും ഇന്ന് നല്ല മഴയുണ്ട്
ആഹ മൂന്നെണ്ണം അത് അങ്ങനെയിപ്പോയി ആഹ
ആഹ ആഹ് ആഹ് എന്നാ പറ്റിയായിരുന്നോ
പണിയൊക്കെ കഴിഞ്ഞാ
പണിയൊക്കെ കഴിഞ്ഞു ഇന്ന് മീൻ മീൻ മേടിച്ചായിരുന്നു ചുമ്മാ ഇങ്ങനെ ഇച്ചിരി ചക്കക്കുറി ചെരണ്ടിക്കൊണ്ടിരിക്കുവായിരുന്നു ഇപ്പഴാണോ ചക്കക്കുരു ആഹ ആഹ അല്ല കഴിഞ്ഞു രാവിലെ
ആഹ രാവിലെ അലക്ക് കഴിഞ്ഞു
ആ ആഹ മോൻ എന്തോ അപകടം പറ്റിന്ന് പറഞ്ഞ അതു എന്നായിരുന്നു പറ്റിയെ
അത് പിന്നെ പർ
ആ ആയി അതെല്ലേ സ്റ്റിച്ച് ഉണ്ടാ അതെയ
ഒന്നാ ഒന്നരാടം ഒന്നരാടം ഡ്രസ്സ് ചെയ്യാൻ പോണം എട്ടു ദിവസം കഴിയുമ്പോ എടുക്കാന്ന് പറഞ്ഞുന്നിട്ടാണ്
സ്ഥിച്ചിടുവാനോ അതെയ ആ ഇപ്പൊ അങ്ങനെയാണല്ലോ
ആഹ് മറ്റ മറ്റേ സ്റ്റാപ്ലെയർ ന നാല് സ്റ്റാപ്ലെയർണ്ട്
ഓ അതപ്പ എടുക്കുവോ ആഹ അതപ്പ എങ്ങനെ എടു അതെയാ ആ കറങ്ങിക്കൊണ്ടിരുന്നപ്പോ തെറിച്ചു പോയോ ഓ കുസൃതി ആയിരിക്കുവല്ലേ അവൻ നല്ല കുസ് സൃതി ആയിരിക്കും അല്ലേ?
ആഹ് കുസൃതിയുണ്ട്. എല്ലാം കഴിഞ് എറങ്ങി വന്നായിരുന്ന് അപ്പ അതിലും കൂടെ ഒന്ന് കയറ്റം പറഞ്ഞൊണ്ട് അങ്ങനെ
ആഹ്. ഓഹ്. അപ്പം അങ്ങനെ പറ്റി അപ്പ തന്നെ ആ അടുത്ത് ഹോസ്പിറ്റൽ ണ്ടായിരുന്നോ?
ആഹ് അപ്പ തന്നെ കൊണ്ടോയി കര്ണെ കൊണ്ടോയപ്പോ എടുക്കൂലാന്ന് പറ പിന്നെ അടുത്ത ആശുത്രിക്ക് കൊണ്ടോയി.
ന്നിട്ട് ന്നെ ഇപ്പൊ പൊറുത്ത ശേക
ഇന്നലെ ഡ്രസ് ഇങ്ങനെ പോയപ്പോ ഫോട്ടോ എടുത്തുപഷ് ആ ഇപ്പ അറിയത്തില്ലല്ലോ നമുക്ക് എങ്ങനെ ഇരിക്കണെന്നുള്ളത്.
അക്ക തലക്ക് മാത്ര ഓ തല എന്നിട്ട് എക്സറേ എടുക്കും അങ്ങനെവല്ലോം ചെയ്തോ? തലെ എന്നിട്ട് എ സ് റേ എടുക്കു അങ്ങനെല്ലാം
ഒന്നും ചെയ്തില്ല കുഞ്ഞായത് കൊണ്ട് അവര് പരമാവധി ഒഴ് വാക്കി മറ്റേ റേഡിയേഷനല്ലേ എല്ലാം
ഓ
അതും തലയും കൂടെയല്ലെ
ആഹ്
പരമാവധി അത്കൊണ്ട് അവരത് ഒഴുവാക്കി അല്ലെങ്കി പെട്ടെന്ന് സീറ്റി എട്ത്തു വീണതായത്കൊണ്ട് ചു ചുമ്മാ ഒന്ന് തലയിടിച്ച് വീണാ പോലും സീറ്റി എടുത്തോളാം പറയൂലാേ ആഹ് കൊച്ചായത് കൊണ്ട് എന്തേലും ബുദ്ധിമു ട്ട് കാണിച്ചെ കൊണ്ടെന്നാ മതീന്നും പറഞ്ഞ് വ്ട്ടു
ആഹ് ആഹ് വേറെ കൈക്കും കാലിനും അങ്ങനെ കൊഴപ്പൊന്നുംല്ലല്ലോ അലേ? പേടിയായിര്ന്നു സീറ്റി എടുപ്പിക്കുവാേന്ന്ള്ളത് അതേലേ ആഹ് ആ സാധാര് ണ അങ്ങനെ എട്പ്പിക്ക്ണെയാണല്ലോ അത്
ആഹ് വേറാെരു ഹോസ്പിറ്റിലേക്കായ്ര്ന്നു പറഞ്ഞത് ആടെ പോയ എല്ലാ എട്ക്കും എൻട്ട് പിന്നെ അവ്ടെ പോവാതെ വേറൊറ് ഹോസ്പിറ്റൽക്കാ പോയത്
പിന്നെ വേണ്ടേ ഈ മുറിഞ്ഞാലൊന്നും മു റിഞ്ഞ് ബ്ലഡ് പോയാ അത്ര പ്രശ്നം വര് രൂലാന്നാ ചതവൊരിക്കുമ്പ്ഴാണ് ഔ
പിന്നെ വേറെന്താ
വേറെ അങ്ങനെ പോവല്ലേ ഞാനിതറിഞ്ഞപ്പോ അങ്ങനെ ചോദിച്ച വേറെ എന്നെ അങ്ങനെ പോണു മക്കളൊക്കെ സ്കൂളിൽ വന്നിട്ട്
ആഹ് സ്കൂളിൽ പോയി സ്കൂളില് വിട്ടു
ആഹ് വീട്ടിലിരിക്കുമ്പം
ഇവിടെ ഇരിക്കുമ്പോഴാണല്ലോ ഓട്ടം പാച്ചിലും
ആഹ് അവിടെ പോയി അടങ്ങിയിരുന്നോള്ളൂ അല്ലേ
ആഹ്
ആഹ് ആഹ് ഇന്ന് നല്ല മഴയായിരുന്നു ഇങ്ങോട്ട്
അതെല്ലേ
ആഹ് ആഹ്
ആഹ് ഒത്തിരി ദിവസം കൂടി ഇന്ന് രാവിലെ ഇവിടെ മഴയായി
ആഹ് ഇപ്പൊ രണ്ടു ദിവസം തുണിയൊക്കെ ഒന്ന് അലക്കാൻ പറ്റും മഴയാകുമ്പോ മഴ തന്നെ
ആഹ് ഇപ്പൊ ന നന്നായിട്ട് തെളിഞ്ഞ നിക്കുവട്ടോ
ഇപ്രാവശ്യം അങ്ങനെ മഴ ഒരുപാട് പെയ്തൊന്നും ഇല്ലല്ലോ
ആഹ്
മഴയുടെ സമയം വരുന്നൊള്ള അല്ലെ അതിപ്പോ കഴിഞ്ഞ പ്രാവശ്യം അധികം മഴ ഇല്ലായിരുന്നു എന്ന നല്ല ചൂടായിരുന്നു.
അതെയ
കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ കഴിഞ്ഞ വർഷൊക്കെ നല്ല ചൂടല്ലായിരുന്നോ?
ആഹ് ആഹ്
ആഹ് ചൂടിന്റെ അൻസരിച്ച് മഴ പെയ്യോന്നൊക്കെ ക്ക്യാണ് പറേണെ കേക്ക്ണെ അറിയത്തില്ല. ആഹ്
പിന്നെ വേറെന്നാ വിശേഷം?
വേ അങ്ങനെ അങ്ങനെ പോണു പനി പനിക്കാലമായല്ലോ മ
സൗണ്ട് കൊറവാണോ?
കൊറവാണോ കേക്കത്തില്ലേ?
സൗണ്ട് ഇച്ചിരി കൊറവാണല്ലോ.
ആഹ് അതെയോ ആ ചെല സമയത്ത് എന്താ എന്താ പറ്റി ചെലപ്പോ ഫോണിന്റെ അങ്ങനെ വല്ലോ ആയിരിക്കും.
ആഹ് പിള്ളേരൊക്കെ
പിള്ളേര് അത് ചെറുത് വിടി ഇരിപ്പിണ്ട് കളിപ്പാട്ടൊക്കെ ആയിട്ട് കളിച്ചോണ്ടൊക്കെ ഇരിക്കണ്ട് അവിടെ ഈ ഫോൺ ഇത് കണ്ടോണ്ടിരിക്കുവായിരുന്നു യൂട്യൂബേ
ആഹ് ആഹ്
എല്ലാർക്കും അത് മതിയല്ലോ യൂട്യൂബ് യൂട്യൂബ് കണ്ടുകൊണ്ടിരിരുന്ന ഈ ഉപ്പും മുളവും എന്നുംപറഞ്ഞ സീരിയലുണ്ടല്ലോ
ആഹ് ആഹ്
അതിങ്ങനെ കണ്ട അതിനകത്തൊരു കൊച്ചുണ്ട് കല്ലുന്ന് പറഞ്ഞു ഒരു ചെറിയ കൊച്ച് അപ്പം അതിന്റെ പോലെ മുടിവെട്ടി തന്നെന്നും പറഞ്ഞഞ് ഭയങ്കര ബഹളമായിരുന്നു എന്നിട്ട് ആഹ് ൻ്റെ പോലെ എന്നിട്ട് പിന്നെ അതുപോലെ മുടി വെട്ടിക്കൊടുത്തു
ആഹ്
അതുകൊണ്ടിപ്പ പേര് മാറ്റി എന്റെ പേര് കല്ലൂന്നാന്ന് പറഞ്ഞോണ്ട് അതേ നടപ്പാനിപ്പ ഉം അതെ സ്വന്തം പേര് മാറ്റി ഞാൻ കല്ലുവാന്ന് പറയാ ഇപ്പ കല്ലു എന്ന് വിളിക്കാ ആവുമ്പളത്തേക്കും മല്ലൂന്ന് ഞങ്ങള് ചുമ്മാ വിളിക്കും അപ്പൊ മല്ലു അല്ല കല്ലു ഒന്നും പറഞ്ഞോൊണ്ട് എങ്ങനെ തിരുതി തരും
ആഹ്
ആ പിള്ളേർക്കല്ല ചായ കുടി കഴിഞ്ഞു ചായ ഞങ്ങള് ബൊറോട്ട മേടിച്ചു മീൻകറി ഉണ്ടായിരുന്നു
ആഹ് ആഹ്
ട്ട മേടിച്ചു
ആഹ് ആഹ്
ആ ബൊറോട്ടയും മീകറി ഒരു കോമ്പിനേഷൻ ആണല്ലോ പൊറോട്ട ഒന്നും അധികം കഴിക്കരുന്ന് പറയും പക്ഷെ പക്ഷെ എന്നാലും ബോറോട്ടന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഇഷ്ട വിഭവമാണല്ലോ മൈദ അധികം കൊള്ളൂല്ലാത്തല്ലേ
ആഹ് മൈദാ
ആഹ് നിങ്ങള് മേടിക്കില്ലേ
ഞങ്ങള് ഇടയ്ക്ക് മേടിക്കും കഴിഞ്ഞ ദിവസം വാങ്ങിച്ചായിരുന്നു
ആ ആ
എപ്പോഴ വിടെ കൂടുതലും പൊറോട്ടേ സാംമ്പറും
ആഹ് പിള്ളേർക്ക് ഇഷ്ട ആയിരിക്കുംല്ലെ
ആഹ പിള്ളേർക്ക് ഇഷ്ടവാ എറെ ഇളയതിന് ഇഷ്ടമില്ല മൂത്തതിന് ഭയങ്കര ഇഷ്ടവാ രണ്ടും മൂന്നെണം ഒക്കെ കൊടുത്താലും തിന്നോളും. പൊറോട്ട ആണങ്കിൽ. വേറെന്തെങ്കിലും ആണെങ്കിൽ ഒരെണ്ണം മതി
പക്ഷെ നമ്മുടെ ഇവിടെക്കെ ഈ പുറം രാജ്യത്തൊക്കെ ഈ ബർഗർ അങ്ങനത്തെ സാധനം ഇതെല്ലാം മൈദ വെച്ചുള്ള സാധനം തന്നെയല്ലേ
ആ അതെ അതെ നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് അതൊക്കെ കഴിക്കുമ്പോ ബുദ്ധിമുട്ടന്ന് പറയണത് പക്ഷെ അവിടെ ഉുള്ളവർക്കെല്ലാം സ്ഥിര ഇതല്ലേ.
അന്നേരം മൈദ കഴിക്കാൻ കൊള്ളൂല എന്നൊക്കെ പറയോല്ലോ. പിന്നെ പറഞ്ഞ പിന്നെ പറഞ്ഞേക്കാം ഇപ്പോ ഈ ഈ ഗോ ഇതിന്റെ മൈദയുടെ നല്ല ഇത് ഐറ്റം അങ്ങോട്ട് എടുത്തിട്ട് ഈ വേസ്റ്റ് ആയിട്ട് തന്നെ പൊടിച്ചാണ് പോറോട്ടയുടെ ആ മാവ്എടുക്കണേ അങ്ങനെയും പറഞ്ഞ അതുകൊണ്ടാണ് ഇത് കൊള്ളൂല്ലാതെ വരുന്ന വന്നെന്ന് അങ്ങനെ പറീനേക്കാം.
അതെനിക്കറിയില്ല.
ആ അങ്ങനെ പറണേക്കാം വേസ്റ്റ് വേസ്റ്റ് ഉള്ള ഭാഗം പൊടിച്ച് അങ്ങനെ മൈദയാക്കിയാണ് നമുക്ക് കിട്ടുന്നതെന്ന്.
ആ അതിനെ കുറിച്ച് അറിയത്തില്ല. അതാ ആദ്യമായിട്ട് കേൾക്കാട്ടോ ഞാന്.
അതെല്ലെ
ആഹ്
അതുകൊണ്ടാണ് ഈ മൈദ കൊള്ളില്ലാത്ത എന്ന് അങ്ങനെ പറണ കേക്ക അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിനന് കേടന്ന്.
ആഹ്
നല്ല നല്ല ഐറ്റം അങ്ങോട്ട് കേയറി പോവാന്ന്.
ചോറിനപ്പം മീൻ കറി കാണുമായിരിക്കും ഇന്ന്.
ആ ചോറിന് മീൻകറിയുണ്ട് ഇപ്പൊ നമ്മള അങ്ങനെയാണ് രാവിലെ ഒരു ഇപ്പം ഇഡ്ലി സാമ്പാറ ആണെങ്കില് രാവിലത്തേക്കും വൈകട്ടത്തേക്കും ഉച്ചത്തെ രാത്രിത്തേക്കും സാമ്പാറ ആയിരിക്കും.
ആ ആഹ്
പുട്ടും മീൻകറിയൊക്കെ കോമ്പിനേഷനാണല്ലോ ആ അന്നേരം രാവിലെ ചക്കക്കുരു തോരം വെക്കാനായിട്ട്
ആഹ്
ചക്കക്കുരുക്കെ ഇപ്പഴാണല്ലോ കിട്ടുള്ളൂ വെറൈറ്റി അത് കഴിഞ്ഞാ പിന്നെ. ചിലപ്പോൾ ഞങ്ങൾ ഫ്രിഡ്ജിലെ എടുത്ത് വയ്ക്കും
എനിക്കും ചക്കക്കുരു ഇരുപ്പുണ്ട് ഒരുക്കാൻ പാടുകാരണം.
ആ ഒരുക്കൽ ഒരു പണിയാണല്ലോ?
ആഹ്
അതിന് വേറെ മാർഗങ്ങൾ ഇല്ലല്ലോ നമ്മൾ ഒരുക്കി തന്നെ എടുക്കണല്ലോ.
ചക്കക്കുരു ഒരുക്കാൻ വേറെ മാർഗ ഇല്ല കൈ കൊണ്ട് ഒരുക്കുക തന്നെ ചെയ്യാൻ പറ്റുള്ളു.
ആണെങ്കിൽ ഒന്ന് വെള്ളത്തില ഇട്ടിട്ട് ഒന്ന് തിരുമ്മി തിരുമ്മി എടുത്തുന്ന ഇതാക്കികളെ ഉരിഞ്ഞു വരും. ഉച്ചാ ക്കക്കുരുന് വരവാ
പിന്നെ വെളുത്തുള്ളി ആണേലും വെയ്ലത്ത് വെച്ചിട്ടൊന്ന് തിരിമ്മ്യാ ഇതിലു ഉരിക്ക്യാ മാത്രേ മാർഗൊള്ളൂ.
ആഹ് പക്ഷെ ചെലവര് അതിൻ്റെ അകത്തെ തൊലി കളയൂലാട്ടോ.
ആഹ് അകത്തെ തൊലി നല്ലതാന്നാ പറ്യണത്. കാൽസ്യം ഉണ്ടെന്നാ പറയണേ ആഹ് ക്യാൻസറിനൊക്കെ നല്ലതാണെന്നാ പറയണേ
ആഹ് ആഹ് ആഹ് അങ്ങനെ ഒക്കെ ഇരിക്കണ് ആഹ് എന്നാ ശരിയന്നാ ആയിക്കോട്ടെ